കേക്ക്ന്ന്
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്
ആഹ് എന്താണ് അവിടെ വിശേഷൊക്കെ
ഇവിടെ വിശേഷം സുഖം തന്നെ ചെറിയൊരു കാലാവസ്ഥ മൂടിക്കൊണ്ടിരിക്ക് ക്ക്ണൂ അവിടെയോ
ആഹ് ഇന്ന് ന്നല്ലാവ്യിട്ത്തും അങ്ങനെന്നെയാണല്ലോ രാവിലെ ചെറുതായിട്ടൊരു മഴ പെയ്തു ഇപ്പതാ നല്ല മൂടല്ണ്ട് എടക്ക് ഇങ്ങനെ ഇടി വെട്ട്ന്ന്ണ്ട് ഒരു എടക്ക് നമ്മള് ഓരോ പണി ആഹ് ഇടി വെട്ടുന്നമുക്കൊരു അങ്ങനെ ഒരു സൂചനന്നുല്ല പെട്ടെന്ന് ഇങ്ങനെ വെട്ട രണ്ട് മൂന്നെണ്ണം അങ്ങനെ വെട്ട്
അതെ ഇവടെ അതൊന്നും ഇല്ല ഇവടെ മൂടിക്കൊണ്ടാ നിക്കണെന്നെ നല്ല പോലെ മൂടിക്കൊണ്ട് ന്ന്ക്ക്ണൂ
ആഹ് അത് ശെരി എന്നാ അലക്കലൊക്കെ കഴിഞ്ഞോ ഇന്ന് വെയിലുണ്ടാവുന്നെവിഏച്ച് നേരത്തെ തന്നെ അലക്ക്യായിരുന്നോ
ആഹ് ഇപ്പ അലക്ക്യങ് കേറിയൊള്ളൂ കുട്ടീനെ കൊണ്ടേ സ്കൂൾലൊക്കെ വിട്ട് ന്നട്ട് ഇങ്ങട്ട് വന്ന് കേറി റി തുണിയൊക്കെ അലക്കി
അതെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ കുക്കിംഗ് പരിപാടികളൊക്കെ എന്താണ് ഇന്നത്തെ സ്പെഷ്യലൊക്കെ
ഴിഞ്ഞൂ സ്പെഷ്യൽ എന്താ ഇന്ന്പ്പം ചക്ക അടീം ഇണ്ടാക്കി രാവിലെ ഇഡലിഇഡലി സ് സാമ്പാറും
ആഹ് ശരി ഇഡ്ലി സാമ്പാറും ഇപ്പൊ കഴിച്ചിട്ട്ണ്ടാവാെള്ളുല്ലേ മക് മക്കളെക്കെ ഒന്ന് പറഞ്ഞയ്ച്ച് ഫ്രീ ആയിരിക്കും രാവിലത്തെ ഫുഡ് കഴിച്ച്
ആഹ് രാവിൽത്തെ ഫുഡ് കഴിച്ചു തുണി അലക്കി ഇങ്ങട്ട് കേറി ഇവിടെ ഇരിക്ക്യാണ്
ആഹ് ഇപ്പങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാണലെ ഇവടെ ഇപ്പ ഇതാ മക്കളൊക്കെ പോയീ പറഞ്ഞ പോലെ ഫുഡൊക്കെ ആയി ഇന്ന് മീൻകറിണ്ട് മീൻ പൊരിച്ചെണ്ട് ചോറ്ണ്ട്
ഉം ഉം ഉം ഉം കുട്ടികൾക്ക് എന്താ കൊടുത്തു വിടാ മീൻപൊരിച്ചൊക്കെ കൊട്ത്തു വിടോ
ഇല്ല ഇല്ല മക്കക്ക് അവര് ക്കെ അവിടെ സെ ചോറ്ണ്ട് പിന്നെ ഇപ്പ പത്തുമണിക്ക് എന്തെങ്കിലും സ്നാക്സിന് എന്തെങ്കിലും പലഹാരങ്ങളോ എന്തേ ഫ്രൂട്സോ അങ്ങനെന്തേലും കൊണ്ടോകും പത്ത് മണിക്ക്
ആഹ് അത് വീട്ടിലുണ്ടാക്കോ അതോ മേടിക്കോ
അല്ല വീട്ടിലുണ്ടാക്കിയതന്നെ അത് ചിലപ്പോ രാവിലത്തേതാവും നമ്മളെ ദോശയെ ഇതുപോലെ എന്തെ കറികളോ അങ്ങനെ ഏഹ് അങ്ങനെന്തെങ്കിലൊക്കെ പിന്നെന്താ പറഞ്ഞാ ആ അതെ അതെ അതെ ഉച് അവർക്ക് ഏറ്റവും ഇഷ്ടം പലഹാരങ്ങളാ അപ്പൊ പലഹാരമ്മള് ഓവറ ക്കങ്ങനെ കഴിക്കാൻ പറ്റൂല്ലല്ലോ എന്നും നമ്മൾ സ്നാക്സിൽക്ക് പലഹാരം കൊടുത്തയച്ചാൽ മ കക്ക് പിന്നെ ഫുഡിനോട് താല്പര്യം ഉണ്ടാവില്ല ചോറായാലും കഞ്ഞിയായാലും വേറെന്തായാലും അവർക്ക് വല്ലരും താല്പര്യം ഉണ്ടാവില്ല ഈ ഇത് കഴിക്കുമ്പളേ പല ഹാരം കഴിക്കുമ്പളേ അപ്പോ ഞാന് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഫ്രൂഡ്സോ ചിലപ്പേ നഡ്സോ ആ അങ്ങനെയൊക്കെ കൊടുത്തയക്കും ഉച്ചക്കുള്ള ഫുഡ് അവിടെ ഉണ്ട്
പ്പൊ പിന്നെ രാവിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പൊ അലക്കൊക്കെ കഴിഞ്ഞു
പണികളൊക്കെ കഴിഞ്ഞു ഞാനിത് പറഞ്ഞപോലെ രാവിലെ ഒരു മഴ കണ്ടപ്പോളേ ഞാ പെ പെട്ടെന്ന് തിരുമ്പി വെച്ചു അധവങ്ങാനും വെയിൽ പെട്ടെന്ന് വരുവാണെങ്കിൽ ഉണക്കി വെച്ചാല് വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കി വച്ചാല് നമുക്ക് ചിക്കിടാലോ ആ വെയില് വരുമ്പോ
ഒരു കാറ്റ് കൊണ്ട വേഗം ഉണങ്ങിക്കിട്ടും
ആഹ് അതെ ഉണക്കി ഇട്ടാ പിന്നെ നമുക്ക് നല്ലൊരു വെയില് കിട്ടിയ ഒരു കാറ്റ വന്ന ഇട്ടാല് അപ്പൊ ഇപ്പൊ ഒരു അത്യാവശ്യം വെയിലല്ലാ എന്നാലും മൂടൽ പോലെണ്ട് അപ്പൊ ഞാൻ പുറത്തു കൊണ്ടോയി ഇപ്പത്തെ അവിടെങ്ങനെ സിറ്റോട്ടിൽ ഇരിക്കുവാണ് മഴ വരുന്നത് അറിയാണല്ലോ ഉള്ളിൽ കയറിയ ചിലപ്പേ
അതെ ആഹ് ആഹ് ആഹ് ആഹ്
അതെ അവിടെ എന്തൊക്കെയ പിന്നെ മഴ ഇന്നലെ നല്ല പെയ്തിരുന്നോ നെറ്റ്
നൈറ്റ് ചാറി പോയി
ചാരി പോയില്ലേ ആഹ് മഴ പ്പൊ പൊതുവേ ഒന്നു കുറഞ്ഞു പോയിട്ടുണ്ടല്ലേ ആ ഒരു സ്റ്റാർട്ടിങ്ങില് ആ സ്റ്റാ
അതെ സ്റ്റാർട്ടിങ്ങിൽ ഒരു നാല് ദിവസം ഒരു നല്ല മഴയായിരുന്നു ഇപ്പൊ സ്കൂളിനൊക്കെ നമുക്ക് അവധി ഇട്ടിട്ടുണ്ടായിരുന്നലോ പല ജില്ലകളിലും
അതല്ലേ ആഹ് ആഹ് ആഹ് പിന്നെ രാവിലെ പിന്നെ ഇനി എന്താ വീട്ടിലെന്താ പരിപാടി വേറെ
ഇനിയിപ്പം ഇനി പ്രത്യേകിച്ച് പരിപാടി നമ്മള് വെറുതെ ഇരിക്കുമ്പോ ഇതുപോലെ ചെറിയ പാട്ടേക്കെ കേൾക്കും അല്ലെങ്കിൽ ഞാൻ മൂവീസ് ഒരുപാട് ഡൗൺലോഡ് ചെയ്ത് വെക്കും അത് എന്തെങ്കിലൊക്കെ കണ്ടൊണ്ടിരിക്കും എന്തെങ്കിലും വർക്കിണ്ടെങ്കിൽ അത് ചെയ്യും ഏഹ് വർക്കൊക്കെ ചെയ്തേനു ശേഷം പിന്നെ എന്തെങ്കിലൊക്കെ ഒരു ഏറെർറ്റൈൻട്മെന്റ് വേണ്ടേ അപ്പൊ പിന്നെ ഫിലിംസ് ച്ചന്തേലൊക്കെ കാണും നല്ല കോമഡി മൂവീസോ ത്രില്ലർ മൂവീസോ അങ്ങനെന്തേ ലാക്കെ കാണും
ആഹ് ആഹ് ഇവടെ ഇനിപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ചെറ്യ ചെറിയ പരിപാടികളൊക്കെ ഒള്ളൂ ഇനി അടിക്കണം വാരണ് രണം അങ്ങനെയുള്ളൊക്കെ ഇണ്ട് ഉം ആഹ് രാവിലെ ഈ അലക്കും പൊറുക്കുക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഇത്തിരി ഇര്ന്നിട്ട് മെല്ലെ തൊടങ്ങൊള്ളൂ
ആഹ് അതെ അതെ ഇനിപ്പ എപ്പളാ കുളി കുളീന്റെ ടൈമൊക്കെ എപ്പളാ രണ്ട് മണിക്കാവുവോ അല്ലെങ്കി ഒരു മണിക്കാവുമ്പേക്ക്‌ കുളി ഒക്കെ കഴിഞ്ഞ് ഫ്രഷ് ആവുവോ
ഞാനോ എന്റെ ഒക്കെ രാവിലെ കുട്ടീനെ കൊണ്ടാക്കാൻ പോവുമ്പഴത്തേനും കഴിയും
ആഹ് കുളി രാവിലെ കയിയും എന്നിട്ട് അയിന് ശേഷം മക്കളൊക്കെ പോയേന ശേഷം ഇതുപോലെ അടി ക്കെല് വാരല് അങ്ങനത്തെ പണികള്
ഞാന് റോട്ടില് കൊണ്ടു വിടാൻ പോണം സ്കൂൾ ബസ്സിലു കൊണ്ടു വിടാൻ പോണം കുട്ടീനെയും യു കെ ജെ പഠിക്കുന്ന കുട്ടിയാണെ അപ്പ അയിനെ അഹ് റോട്ടില് കൊണ്ടാക്കണം പപ്പാൻ പോണം അപ്പ രാവിലെയാണ്ട് കുളി അടെ കഴിയും അഹ് കൊറച്ചങ്ങട്ട് നടക്കണം
ആഹ് അപ്പ പിന്നെ മക്കള ഒറ്റക്കെ വിടണേ ശരിയല്ല
ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല മെയിൻ റോഡാണ് മെയിൻ റോഡാണ് അപ്പ അത് നമ്മൾ ഒറ്റക്ക് വിട്ടാല് എപ്പളും വണ്ടി പോയ്ക്കൊണ്ടിന്ന സ്ഥലല്ലേ
അതെ അതെ അതെ
അവിടെങ്ങനെ സ്കൂളിക്ക് കൊണ്ടാക്കാൻ പോണോ അതോ
ഇല്ലില്ല ഇവിടെ തൊട്ടടുത്തന്നെ ഒരഞ്ചു മിനിറ്റെ ദൂരൊള്ളൂ അവര് ഏഹ് പിന്നൊറ്റയൊക്ക് പോം ആഹ് നടക്കാനേ ഒള്ളൂ അവിടെ തൊട്ടടുത്തന്നാ അപ്പ പിന്നെ അവര് പത്ത് മണി പത്ത് അഞ്ചിനൊക്കെ ഇവിടുന്ന് വീട്ടിന്നന്നെ ഇറങ്ങു ഒള്ളേ
ഉം അപ്പം നമ്മളു രാവിലെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നേ ബാക്കി ചെയ്യുള്ളൂ
ആഹ് അതെ അതെ അതെ പിന്നെവര് പോയിട്ട് ഇങ്ങങ്ങള് പറഞ്ഞ പോലെ ഫുഡ്ഡോക്കെ ക്കെ രാവിലത്തെ ഫുഡ്ഡോക്കെ ചിലപ്പ അവര് പറഞ്ഞേക്കണ ആഹ് ഒരു ടൈമില് കഴിക്കാനൊരു ഇതുണ്ടാവില്ല പിന്നെ ചെറിയ മോളെ അംഗനവാടിയിൽ കൊണ്ടേക്കണം അതിന് പിന്നെ ഞാൻ തന്നെ പോണം അപ്പം ഇവർക്ക് എല്ലാ സംഗതികളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അവരോട് ഞാൻ പോവാൻ പറയും എന്നിട്ട് ട്ടിവളെ കൊണ്ടൊരു ഒൻപത് അൻപത് ത്തഞ്ച് ഒക്കാമ്പോക്ക്‌ ഞാനെറങ്ങും ഒരു അഞ്ചു പത്ത് മിനിറ്റ് ദൂരേ ഒള്ളൂ ആക്കികൊടുക്ക്‌ തിങ്ങോട്ടെത്തി പിന്നെ അത് കയിഞ്ഞേനേശം പിന്നെ തിരുമ്പല് ഇതുപോലെ അടിക്കല് വാരല് അതൊക്കെ കയിഞ്ഞ് അഹ് മൂന്ന് മൂന്നരക്കെ വീടൂള്ളൂ മൂന്നരൊക്കെ ആവും ആഹ് ഒരു ടൈമിലെ പിന്നെ കൊണ്ടുവരാൻ പോം ഉം ഇല്ലില്ല ഒരു പിന്നൊറ്റക്ന്ന വരും ഒരു രണ്ടാളുണ്ടേ ഒരാള് മൂന്നിലും ഒരാള് രണ്ടിലും ആണ് അപ്പ രണ്ടാളും ഓര്ക്ക് ഒരെണ്ണ്ട് വേറാളൊന്നും വേണ്ട ഒരു രണ്ടാള് സ്കൂളു വിട്ട് ട്ട് രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ടും വെയ്റ്റേ ത് നിന്ന് അങ്ങനിങ്ങോട്ടെത്തും ഒരു നാലാ അഞ്ച് നാപ്പൊക്കെ ആവുമ്പോത്ത് നമ്മളെ വീട്ടിലെത്തി ഉം
കൊണ്ടരാൻ പോണേ അപ്പ നമ്മൾ ഏകദേശം പണിയൊക്കഴിയും ഉം
ആ്ഹ് ഇനിയിപ്പെന്താ കൊറച്ചേരം പണികളൊക്കെ കഴിഞ്ഞിട്ടെന്താ വെറുതെ ഇരിക്കുമ്പം എന്താ പരിപാടി
വെറുതെ ഇരിക്കുമ്പ കോവലുണ്ട് അതിന്റെ ചോട്ടി കൂടൊക്കെ ഒന്ന് പോയി നോക്കും രണ്ടു പയറുണ്ട് പിന്നെ ചീരീയിണ്ട് തൊടീ കൂടൊക്കെ നടക്കും ഉം കൃച്ചിയാണ്
കോവല് പറഞ്ഞാല്
കോവല് ഇവിടെ കോവയ്ക്കാന്നാ പറയിക
ആഹ് കോവയ്ക്കക്കാണ് ഇങ്ങള് കോവല് പറഞ്ഞേ
ആഹ് കോവലു വള്ളി കോവലു വള്ളി പറിയുമിവിടെ
ആഹ് ഇപ്പൊ ഏതൊക്കെ ഏത് വള്ളിമേലുണ്ടാവാ കോവക്കാ
കോവയ്ക്ക വള്ളീമേലാ ഉണ്ടാവുക
ആഹ് അതെങ്കലിങ്ങെനെ പടർത്തി കൊടുക്കുവല്ലേ നെലത്തിലൂടങ്ങനെ ഇടുവോ
നെലത്തികൂടല്ല കമ്പ് കുത്തി കൊടുക്കുവോ അല്ലെങ്കിൽ വള്ളി പന്തല് പോലെ കെട്ടി കൊടുക്കൊക്കെ ചെയ്യും ഞാൻ വെറുതെ ഒരു കോലു കുത്തി നാ ട്ടയിട്ട്
ആണല്ലോ ഉപ്പരി കഴിച്ചാല് നല്ല രസാ
ആഹ് ഉപ്പേരി വെക്കാനും മുഴുക്കുവറ്റ വെക്കാനും ഒക്കെ ഒക്കെ നല്ലതാണ് നല്ല ടേസ്റ്റ് ആണ് വറത്ത കുട്ടികൾക്ക് കുട്ടികൾ വറുത്ത് കൊടുത്താ നല്ലതാണ്
ആ്ഹ് വറത്ത് കൊടുക്ക ശരി അതെങ്ങനെ നല്ല കിട്ടുമോ എങ്ങനെ ഒരു സീസൺ ഒക്കെ
ആഹ് ഇല്ല ഞങ്ങൾക്ക് ഉപ്പരുയക്കെ ഒന്നകൊ ഒന്നരാടം കിട്ടും
ആഹ് കിട്ടൂല്ലേ ഇപ്പൊ ആഹ് നമ്മള ആവശ്യത്തിന് ആഹ് അത് മ തിയല്ലോ നമ്മള ആവശ്യത്തിന് ഇങ്ങനെയൊക്ക ഫുഡ്ഡ്കൾ നമ്മള് വീട്ട്ല് ഇണ്ടാക്കിയിട്ട് മരുന്നൊന്നും അടിക്കാത്ത ഫുഡ്ഡ് കിട്ടാണെ അത്രെ നല്ലതല്ലെ
ആഹ് അതെ അതെ അതെ പച്ചക്കറിയൊക മേടിക്ക ഇയ്യ്ണത്
ആഹ് ഇവിടെക്കെ ഫുള്ള് വാങ്ങാറന്നെ. ഇവിടെ അങ്ങനെ ആണ്ട് നമ്മള് കൃഷിനോടൊന്നും അങ്ങനെ പിന്നെ നമ്മളെ ഉ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ എന്തെങ്കിലൊക്കെ അങ്ങനെ ഇടുംന്നല്ലാതെ നമ്മളൊക്കെക്കെ ചെടിനോട് അങ്ങനെ അയിനെ കുറിച്ചൊരു ഐഡിയല്ല കൃഷിനെ കുറിച്ചൊന്നും വല്ല്യൊര ഐഡിയല്ല ഇന്നിപ്പ ഇണ്ടാക്കാണെങ്കി തന്നെ ചെറിയ രീതിക്കൊക്കെ ആഹ് ചെടികളൊക്ക ഇണ്ടാവും ചെടികളൊക്കർഞ ഇപ്പ പൂക്കള്ള്ള ചെടികള്ണ്ട് ആഹ് പൂക്കളില്ല ചെടികള്ണ്ട് നമ്മ്ടെ പോപ്പി സൂര്യകാന്തി മല്ലിക പിന്നെ തുമ്പ പിന്നെ നമ്മളെ ബോഗൻ ബില്ലലെ കടലാസ് പൂവ് പല നെർത്തില്ള്ളത്
ഉം
അതൊക്കെണ്ട് പിന്നെ ഇപ്പൊ എലകള് തൈപ്പ് ഇത് വേണ്ടലൊ ചെടികള് വല്യ എലകളൊക്ക വര്ണെ
ഉം മേട്ച്ച് നടൊ എവിടുന്നേലൊക്ക കൊട്ന്ന്ടൊ
ആഹ് അത് ഉമ്മക്കാണ് ഭയങ്കര ഇഷ്ടം എന്നെ കാട്ടിലും കൂടുതല് ഉമ്മിക്കാ ഇഷ്ടം. അപ്പൊ ഉമ്മന്റെ ഫാമിലി റിലേറ്റീവ്സ് എന്ന ആഹ് എല്ലാരോടും എവിടെ വീട്ടില് പോയാലും ഉമ്മക്ക് ചെടി കണ്ടാല് അത് ചോയിച്ച് വാങ്ങി പോരും അതിനൊരു മടിയുല്ല ഇമ്മാക്ക് ആഹ് അത് ഭയങ്കര ഇഷ്ട്ട അപ്പൊ അത് വാങ്ങി പോരും പിന്നെ എന്നാല് ഉമ്മക്ക് ഇതേപോലെന്നെ എവിടുന്നെങ്കിലൊക്കെ ഏഹ് നമ്മള് വാങ്ങുവല്ലൊ ചെടികളൊക്ക ഇങ്ങന ഈ വണ്ടിയിലൊക്ക കൊണ്ടുവരുവല്ലൊ
നെഴ്സറി കൂടക്കണ്ടല്ലൊ മേടി
ആഹ് അതെ അങ്ങനെയൊക്കെ ഇണ്ട് അങ്ങനെയൊക്കെ വാങ്ങി കുഴിച്ചിടും അതൊക്കെ ഇഷ്ടാണ് ആക്ക് ആഹ് വീട്ടില് നല്ലപോല ഇണ്ട് ഉം പിന്നെ അവടെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലലോ
ഇല്ലില്ല വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല ഇവടെ കെണറാണ് അവിടെയോ
ആഹ് അതെ അതെ ഇവടെ അങ്ങനെന്നെ മുറ്റത്ത് കിണറൊക്ക ഇണ്ട്
പയ് ഉം ചെല ചെല ഭാഗത്ത് കൂടൊക പൈപ്പ് ലൈനല്ലെ
ആഹ് അതെ അതെ അതെ എങ്ങനെ പോവോന്നു മോളെ മക്കളെ പഠിപ്പൊക്കെ
പഠിപ്പൊന്നും കൊഴപ്പല്ല യു കെ ജി അല്ലെ അപ്പൊ വല്യെ
ആഹ് യൂ കെ ജ്യാ ഇപ്പ പെയ്സ് ബെയ്സിന്റെ ടൈമാണല്ലൊലേ അപ്പൊ പിന്നെ അതെ അതെ പിന്നെന്നാത്രെ ഇപ്പ ഇപ്പ നമ്മള് ശ്രദ്ധിക്കണം അതായത് ഓരൊ സ്റ്റാർട്ടിങ്ങല്ലെ ഇപ്പം നമ്മള് ശ്രദ്ധിച്ചാ പിന്നെ കൊറ്ച്ചിലേക്ക് പൊ ബുദ്ധിമുട്ടണ്ട ആവശ്യണ്ടാവില്ല കാര്ണം ഇപ്പളും വല്യ കുട്ട ളൊക്കെ
ഉം എഴ്താള്ളൊക്ക അവിട്ന്നെഴ്തി വരും പിന്നെ ഹോം വർക്ക് ചെറ്തായിട്ട് കൊടുത്തൊക്ക വീട്ടിലിര്ന്ന് എഴ്തിപ്പിക്കും
ആഹ് അതെ അതെ അതെ ആഹ് കുട്ടീളൊക്ക നേ പിന്നെ ലിമിറ്റേഷൻ അതായത് ഒരുപാട് വർക്ക് കൊടുക്ക്ൺണ്ട് ഇപ്പൊ കൊറേ സ്കൂളിലൊക്കായിട്ട് സ്കു പെരേന്നും വർക്ക്ണ്ട് അതുപോലെ സ്കൂൾന്നൂണ്ട് പിന്ന കുട്ടീൾ വീട്ടില് വന്നാലൊരു പിന്നെ മദ്രസേന്റതും ഒക്ക കൂടായ്ട്ട് കുട്ടീൾക്കൊരു മടിപ്പ് വരും ഒരുപാട് ആഹ് ആഹ് അതെ അതെ അതെ നമ്മള് രാവിലെ
ക്രിത്യായിട്ട് പോവ്വൊല്ലൊ കുട്ടീള് ടാർ
ഓഹ് അതൊക്ക പോ ആഹ് അതൊക്ക പോവും അതൊക്കോർക്ക് അങ്ങനെ ശീലിച്ചു പോയി രാവിലെ എണീക്ക പിന്നെ മദ്രസി പോവാ പിന്നെ അതിന്റെ ടൈമൊരു എട്ട് ഒമ്പെര ഒക്കെ വരെ മദ്റസ ഇണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇഞിപ്പൊ രാവിലെ ക്ലാസ് ഇണ്ട് രാത്രി മദ്രസണ്ട് അങ്ങനെക്കെ ഇണ്ടൊ
വിന്നിട്ട് മദറസ കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭകഷ് ണം കഴ്ച്ട്ട പൂവ
ആഹ് പിന്നെ ഭഷ്ണൊക്കെ കഴിച്ചു പിന്നെ ഇവടെ ഞാൻ പറഞ്ഞിലെ അടുത്തായോണ്ട് ഓർക്ക് അങ്ങനെ വണ്ടി വര്ണ ഒരു ടൈമ് അങ്ങനൊന്നുണ്ടാവില്ല മറ്റത് ഞമ്മക്ക് ചെലപ്പൊ വണ്ടി വര്ണ ടൈമൊക്കാവുമ്പളെ ഓർക്ക് ഫുഡ് കഴിക്കാനൊന്നൊരു ടൈം ഒരു ഗ്യാപ്പ് കിട്ടൂല രാവിലെ തന്നെ
ത്താ ആ കുട്ടിയാ ളൊക്കെ ചിലര് ഉമ്മമാര് കൊങ്ങോയി റോഡില് ക്കും
ആഹ് അതന്നെ ആ അങ്ങനൊക്കെ ണ്ട് അങ്ങനെയൊക്കെ കൊടുക്ക് ണോരൊക്കെ ണ്ട് എന്നെ റോട്ടിൽ കൊണ്ടോ. യി കൊടുത്ത് അവിടെന്ന് കേറിപ്പോവും അയ് വണ്ടിയിലാവുമ്പളേ കറക്റ്റ് ഒരു ടൈമില് നമ്മൾ പോകണല്ലോ ഇത് നമ്മള് നടന്നു പോകുന്നതാണ്ട് നമ്മള ഇഷ്ടത്തിന് എപ്പോഴും പോവാ അടു
ആഹ് സമയത്തിന് അങ്ങനെ പോയാലും കുഴപ്പോല്ലല്ലോ ഇമ്പടെയൊക്കെ കുട്ടിയേൾ ബസ്സിന് പോണ്ട കുട്ടിയാളായോണ്ടേ
ആഹ് അതാണ് പിന്നെ ബസ് പോയ അവർക്ക് പോവാൻ പറ്റൂല്ലല്ലോ
ക്കള് പോണ കണ്ടാ മഴയാലും വേണ്ടില്ല വെയില നമ്മുടെയക്കെ മക്കൊക്കെ എണിക്കാനൊക്കെ ബുദ്ധിമുട്ട്
തെ അടക്കതാ തന്നെ നല്ലതല്ലേ പിന്നെന്താണ് അവിടെ എങ്ങനെ ചക്കെക്കെ ണ്ട അവിടെ
ഇവിടെ ചക്കയൊക്കെ ണ്ട് ഇപ്പോഴും ണ്ട് ചക്കയൊക്കെ
ആഹ് ചക്കെ എല്ലോടുത്തും ഉണ്ട് പ്പം അല്ലെ ഇപ്പൊ എ ആണ്ട് ചക്കന്റെ സീസൺ ഒക്കെ കഴിയാനായി ലേ
ആഹ് ചക്കെ മാങ്ങ മാങ്ങ കഴ മാങ്ങയാ കഴിഞ്ഞു ഇപ്പൊ ചക്കാ തീർന്നോണ്ടിരിക്കുന്നു
ആഹ് ചക്ക മാങ്ങക്കെ ഇതെപ്പോഴും പച്ച മാങ്ങക്കെ കൊണ്ടുവരുണ്ട് പച്ച മാങ്ങൊക്കെ എപ്പോഴും ഉണ്ടല്ലോ
ഉം ന്നാശരി ഓക്കെ ട്ടോ പിന്നെ വിളി
ആഹ് ആഹ് ഓക്കെ ഓക്കെ ശരി
ഉം ശരി ഓക്കെ